ഹായ് കേക്ക്ന്ന്ണ്ടോ
ആ കേക്ക്ണ്ട് എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം സുഖായിട്ടിരിക്കുന്നു അവിടെയോ
സുഖം
ആ ഇന്ന് സൺഡേ ആയിട്ട് എന്തായിരുന്നു പ്ലാൻ
ഇന്ന് പൊർത്ത് പോണം ച്ചിനി അപ്പ പിന്നെ രാവിലെങ്ങനെ മഴായപ്പൊ പിന്നെ പൊർത്ത് പോയില്ല
ആ അവടെ മഴൊക്കെണ്ട് നല്ലെ
ആ ഇവടെ ഇന്നലെ കൊറവ്ണ്ടേയ്നി ഇന്ന് രാവിലെ നല്ല മയേനി പിന്നെ വെയിലായി
ആ ഇവിടെ അങ്ങനെ ആ എടക്കൊക്കെ മഴണ്ടായിര്ന്നു ന്നാ വല്യ മഴ ണ്ടായിരുന്നില്ല
അത് ശെരി
ആ ഓകെ അപ്പൊ മഴയൊക്ക്യായിട്ട് എന്താ പരിപാടി അപ്പൊ വീട്ടില് തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യായിരുന്നു ആ കൊറെ പണി ണ്ടായിര്ന്നോ
ഉം ചായ ണ്ടാക്ക്യോണ്ട്ക്ക അപ്പൊ മോൻക്ക് ചായാണ വന്ന്
ആ അപ്പൊ കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ട
കുക്കൊക്കെ ചെയ്യാ ഇഷ്ടോയ്ച്ച ചെയ്യന്നങ്ങട്ട് അല്ലാതെപ്പൊ
ആ ആ എന്താ ഏറ്റ ഇഷ്ടോള്ളെ ണ്ടാക്കാനെന്താ
ഇപ്പ ഞാന് ഭക്ഷണൊക്കെല്ലാണ്ടാക്കും
ആഹാ ഏറ്റും ഇഷ്ടം എന്താ ണ്ടാക്കാൻ
ഇഷ്ടം മന്തി ണ്ടാക്കും ഫൈ ഡ്രസ്ണ്ടാക്കും ബിരിയാണി ണ്ടാക്കും പിന്നെ പൊരികള്ണ്ടാക്കും പൊരികളൊക്കെ ണ്ടാക്കും അത് ഓരോന്ന് തോന്നണം അപ്പണ്ടാക്കും
ആ ഹ ഹ ഏറ്റും ഇഷ്ടെന്താ കഴിക്കാനെന്താ ഇഷ്ടം ഏറ്റവും
കഴിക്കാൻ മന്ദിഷ്ടാണ് ഫൈഡ്രയ്സും
ആ ആ എനിക്ക് മന്ദി ഇഷ്ടാണ് ബിരിയാണി ഇഷ്ടാണ് പിന്നെ നല്ല ഊണ്ഷ്ടാണ്
ആ സദ്യലെ അയ്ത്തെ പായസം
ആ പായസത്തിനേക്കാളിഷ്ടം സാമ്പാർ അവീല് ആ അതൊക്കെഷ്ടാണ് ആ ചിക്കൻ കറൊക്കെണ്ടെങ്കില് അടിപൊളിയായിര്ന്നു
ഉം
ഇന്ന് സൺഡേ പിന്നെ എ ചിക്കൻ കറി ണ്ടായിര്ന്നു
അത് ശെരി
അല്ലാണ്ട് സ്പെഷ്യലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ.. ന്ന് ബ്രദറൊക്കെ വന്നിട്ടുണ്ടായിരുന്നുഅപ്പം ചിക്കൻ കറിണ്ടായിരുന്നു, കൊഴുവ വറുത്തത് പിന്നെ.. ചെമ്മീൻ കറി പിന്നെ കൊറെ വെജ് കറികള ച്ചാറ് തോരൻ അങ്ങനെ കൊറച്ച് കറികളൊക്കെ ൻ ഹ് ഹ് ഹ്
ഭക്ഷണൊക്കെ ഉണ്ടാക്കുവോ
ആഹ് എനിക്ക് കുക്കിയ്യാനിഇഷ്ട
ആയ് ശരി
ആഹ കൊറേശൊക്കൊണ്ടാക്കും പിന്നെ ബാക്കി അമ്മ ഇണ്ടാക്കും അങ്ങനെക്കെ ഇന്നാലും
കല്യാണം കഴിഞ്ഞ
ഉം കല്യാണം കഴിഞ്. എനിക്കൊരു കുട്ടീണ്ട്
ആഅത് ശരി ഹ് ഹ് ആ
ചെറീത
ആ ആഹ് ശരി
അവിടെ മക്കളൊക്കെ ആ കുഞ്ഞി കുഞ്ഞി പിള്ളേരാ
അല്ല എന്റെ മ വൽത് പ്ലസ് റ്റു കഴിഞ്ഞു
ആഹ് ഹാ ഹാ അപ്പൊ പിള്ളേർക്ക് കുക്ക് ചെയ്യുന്നൊക്കെ ഭയങ്കര ഇഷ്ട ആയിരിക്കുവല്ലോ നമ്മെടെ താഹ് കുക്കി
ഓൽക്കല്ലേ
അ ആഹ്
ഓല്ക്ക്ണ്ടായി കൊടുത്ത മുണ്ണ് ത് ന്നാ ഇഷ്ടണ്ടാവും
ഇഷ്ടണ്ട്ഹ് ഹ് ഹാ ആ ആഹ നൊണച്യേ
അല്ലാതെ പോലെ ഉം പോലെ കൂടി പ്പോതാക്കി തന്നിട്ട് ട്ട്ണ്ടാവുല്ല
ആഹ് ഒറ്റക്ക് ന്നെയാ
ഉം ഒറ്റക്കന്നെ
അപ്പൊ ഓരൊക്കെ സ്കൂളി പോയി കയിയുമ്പോ എന്താ ചെയ്യാ ബാക്കി സമയൊക്കെ
ബാക്കി സമയം എനിക്കിവിടെ പണിണ്ടാവും അങ്ങനെടുക്കാൻ ണ്ടാവും പണി തിര്മ്പല് തൊടക്കല് ഊമ് സമയം അധികം കിട്ടലൊന്നുല്ല
അതെ ഇല്ലഹ് ഹ ഹാ
പ്പ ന്തെങ്കിലും പൊറത്തെന്തേ പണിയോ പുല്ല് എന്തെലൊക്കെങ്ങണ്ടാവും
ആഹ് പൂന്തോട്ടൊക്കെ ഉണ്ട്. ഗാർഡനിങ് ഒക്കെ ഇഷ്ടാ
ഉം ആ ചെടികളൊക്കെ ഉണ്ട് കൊറെക്കെ. അത് ഏവിടെ പോയാലും കുറച്ച് ചെടി കണ്ടാ കൊണ്ടോരൂം
അതെ ആഹ്ആ പ്പൊ വീട്ടില് കൊറേ പൂക്കളൊക്കെ ഉണ്ടാവലോ
പൂക്കള് കൊറേ ഉണ്ടായിനി കൊറെ പോയി പ്പോ ഇന്നാല് പ്പോ കൊറെേക്കെ ഉണ്ട് നമുക്ക് നിത്യ കല്യാണി പിന്നെ നമ്മള് അഹ് അഹ് പലതരം ചേമ്പുകളില്ലേ ചേമ്പിന്റെ മാതിരി ക്കില്ലേ
അതെ അതെയോ ഓക്കെ
ഇത്ണ്ട് പിന്നെ സ്നേഹിക്ക്തിന്റെ സ്നേഹിക്ക
ആഹ് ഹ ഹഹ
ഉം
ഒക്കെ ആം പിന്നെ ആ ഇവിടെയും ചെടി ക്കെ ഉണ്ട് പക്ഷെ ഞാൻ നടാറേള്ളു നോക്കുന്നെക്കെ അച്ഛനാണ് ഹ് ഹ് ഹ് വെള്ളൊക്കെ ഒഴിക്ക്ന്ന അച്ഛനാ പിന്നെ ഇപ്പം മഴായതൊണ്ട് വെള്ള
ആഹ് വെള്ളയി ചാണ്ട ണ്ട് ആ ആഹ്
ഉം പക്ഷേ ഇത് കൊറെ വെച്ച് കഴിഞ്ഞാലും പ്രശ്നാന്നെ ഇപ്പൊ ഇവിടെക്കെ കുറെ പാമ്പിന്റെ ശല്യലൊക്കെ ഉണ്ടായിരുന്നു പ്പൊ ചെടികള് കൊറേ ഉള്ളോണ്ട് പാമ്പ് വന്നു ഒരു ദിവസം അങ്ങനെ കൊറെ പ്രശ്നായി അപ്പൊ അവര് ഈ ആ സ്നേക്കിന്റെ റെസ്ക്യൂ ടീം വന്നി ട്ട പിടിച്ചിട്ട് പോയെ വലിയൊരു അണലിയായിരുന്നു അപ്പൊ അവര് പറഞ്ഞ് ഇങ്ങനെ കാണാനൊക്കെ ന ല്ല ഭംഗിയാണ് പക്ഷെ ഇത് കൊറ വെച്ച് കഴിയുമ്പോ സൂക്ഷിക്കണം എന്നൊക്കെ അങ്ങനെ കൊറെ ചെടിയൊക്കെ മാറ്റി
ആഹ് വീട്ടില് അരൊക്കെല്ലേ
വീട്ടില് അ അച്ഛനണ്ട് ആ ഹസ്ബൻഡ് ഇ ണ്ട് അച്ഛനിണ്ട് അമ്മയിണ്ട് പിന്നെ കുട്ടിയിണ്ട് അങ്ങനെ
നാത്തൂന്മാരൊന്നും ഇല്ല
ഇല്ല ഇവിടെ രണ്ട് ബ്രദ ബ്രദറാണ് ട്വിൻസാണ് അപ്പൊ അവര് ബാങ് അഹ് ഇവിടെ ഇല്ല അവര് എടക്ക് വരും അപ്പൊ ഇവര് ആ അപ്പൊ ഇവിടെ ഇണ്ട്
അഹ് ശരി
മ് ഇപ്പ അങ്ങനെ അങ്ങനെയൊക്കാണ് കാര്യങ്ങള്
ഉം രാത്രിയെക്കുള്ള ഭക്ഷണൊക്കെ ആയോ
ആഹ് അങ്ങനെ പ്രത്യേകിച്ച് രാത്രിയിലത്തേക്ക് ഒന്നും ഇല്ല ഇപ്പൊ ഇന്ന് ഇവിടെ ആഹ് ഒരു അച്ഛന്റെ ചേട്ടന്റെ വീട്ടില് ആണ് ഇന്ന് വൈിട്ട് ഫുഡ് ചുമ്മാ ഇടക്ക് ഇങ്ങനെ കൂടാറുണ്ട് സൺഡേ ഒക്കെ അപ്പൊ എല്ലാരും കൂടെ അങ്ങോട്ട് വരാൻ പറഞ്ഞു
ഉം
അപ്പോ അവിടെയാണ് ഇന്ന് വൈകിട്ട് എല്ലാരും ഇവിടെ അടുത്ത് തന്നെയാ ഇപ്പൊ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രിയില് വരും
ആഹ് അങ്ങോട്ട് പോയില്ലേ
ആഹ് ഞങ്ങൾ സൺഡേ ഇല്ലാതും എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ രണ്ടാഴ്ച ത് കൂടുമ്പോ ഇങ്ങനെ ആ ഒരേ വീട്ടിലേക്ക് ഇങ്ങനെ വരും ഒരേ
ആഹ് ആഹ് അയ് ശരി
മ് പ്പ അങ്ങനനെയ ആഹ് നിങ്ങക്ക് അടുത്തൊക്കെ തന്നെയാ ബന്ധുക്കളൊക്കെ?
ആഹ് ആഹ് ഞങ്ങ സ്ഥലവാട് ഇവിടെ അടുത്തൊക്കെയാണ് രണ്ട് നാത്തൂന്മാരുണ്ട് രണ്ട് ആണ് രണ്ട് പെണ് ആണ് ഉ ബാപ്പല്ല അപ്പ ആ മരിച്ചെന്നു അഞ്ചർഷം കഴിഞ്ഞ്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അവിടെ വീട്ടില ആരൊക്കല്ല നിങ്ങടെ വീട്ട അവിടെ
എനിക്ക് അമ്മേം അച്ഛനും ഒരു അനിയനുണ്ട്
ആഹ് അയ് ശരി ണ്ടിട്ട് രണ്ട് മ
ആഹ് ഞങ്ങള് രണ്ട് മക്കളെള്ളു അനിയന് പടുത്തോക്കെ കഴിഞ്ഞു എന്തോ
അവിടെയും രണ്ട് മക്കള് എവിടെയും രണ്ട് മക്കള് അല്ലേ
ആഹ് അതെ അതെ അതെ അങ്ങനെ
രണ്ടോടത്തും മക്കാളരണ്ടാക്കള് എന്റെ വീട്ടിൽ ഒമ്പ ആൾക്കാരുണ്ട്
ആഹ ഹാഹ
ഉ നാല് ആണ് നാല് ഏട്ടത്തികള് ഒരെണ്ണം ഒമ്പത് കുട്യോള്
ആഹ് ഹഹാ വലിയ ഫാമിലിയാണ് ഹലോ അതെ അതെ അതെ അവടെ മക്കള്
ആഹ് പേരെ കുട്ടിയളും ആഹ മക്ക അക്ക മന ഉ എന്റെ ജെദ്ട്ടത്തിന്റെ മക്കളേ ഒക്ക കെട്ടിച്ചു മു അങള മൂന്ന്കുട്ടിയാള കെട്ടിച്ച്
ഓ വലിയ പിള്ളോരായില്ലേ അവരോക്കാ
ആ ഓൾക്ക് മക്കളായി
ആഹ അതെ പിന്നെ എന്താണ് പാട്ടൊക്കെ കേൾക്കാറുണ്ടോ അപ്പൊ ഈ ജോലിയൊക്കെ ചെയ്യാൻര ഇടക്ക് ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിരിക്കാരുണ്ടോ അതോ ഇങ്ങനെ വെറുതെ ഇങ്ങെ പണിയി തന്നെ കോൺസെട്രേറ്റ് ചെയ്തിരിക്കുക
ആ ആ് അങ്ങനെ അത്
ആഹ് റേഡിയോ ഒക്കെ കേൾക്കാറില്ലേ
പാട്ടൊന്നും കേക്കാലില്ല അതിന് മക്കളെടുത്തായിക്കാരം പോണ ഇടെണ്ടായല് നമ്മുക്ക് പോവാൻ കിട്ടണ്ടേ തീവി തീവിയോക്കെ ഇണ്ട് കാണാ അങനെ പുട്ടി യൊക്കോനുള്ള അപ്പന്ന ഒര പണില്ല ഇല്ല ഇല്ല ഒന്നും കാണാനില്ല അത് കണ്ടാ പിന്നെ ആയിമല ആയിമലാഗ അടിഞ്ഞു പോക പിന്നെ ആദ്യൊക്കെ കാണുണ്ടായിരുന്നു
ആഹ നേരത്തെ കാണാറുണ്ടായിന്നല്ലേ
ഉം ഇപ്പ കാണല്ല ഇ പ്പൊ പിന്നെ ആയിമക്ക പോവല്ലാന്ന ഇല്ല
സിനിമയൊക്കെ കാണാറുണ്ടോ കുട്ടികളു ആട്ടൊക്കെ
ആ ഇല്ലല്ല അന്തര പോയിക്കിട്ടേല്ല
ആഹ് ആഹ് ആഹ്ഹ് ഹ
ട്ടുള്ളത് ഇല്ലല്ല
ആഹ ചിലർക്ക ഇഷ്ട ആവൂലലോ ഉം
ഇവിടെ പിന്നെ ടീവി ഉണ്ട് ഇടക്കൊക്ക ടീവി ഒള്ളു നമ്മക്ക്
ആ ഹാ ഇപ്പൊ ഫോണിലൊക്കെ കിട്ടാറുണ്ടല്ലോ മറ്റേ ഹോട്ട്സ്റ്റാർ ഉം ആഹ
ആ പിന്നെ അധികം അങ്ങട്ട് ടീക്കൊന്നും പോൾവലില്ല നമ്മള ഫോണിൽ ഓരോന്ന്‌ ഇൻഡോ നോകും പിന്നെ അയിമക്ക് അങ്ങട്ട് പോവലില്ല
ആഹ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞോ എ ന്നിട്ട്
ഉ ഇനി വൈകുന്നേരത്തിന് വേറെ ഉണ്ടാക്കണം
വേറെ ഫുഡ് ഉണ്ടാക്കണോ ഇന്നെന്താപ്പൊ വൈകിട്ട് സ്പെഷ്യല്
ഹുസ്ബൻഡ് വെള്ളപ്പ ദോശ എന്തെലും ചൂടണം ചോർ വച്ചക്കണ് ഞങ്ങക്ക് ഇപ്പൊ ചോറ്ണ്ട് ചോറും ബീഫുണ്ട് മം പിന്നെ മമ്പയർ കറിയുണ്ട് ഉപ്പേരി ഉണ്ട് അച്ചാറുണ്ട്
ആഹ ഒക്കെ ആ എന്താ ദോശയൊക്കെ ഡയറ്റാ
ആഹ് അത് അവിടുന്ന് അങ്ങനെ ശീലായോണ്ട് ഓൾക്ക്
ആഹ അവർക്ക് അങ്ങനെ ശീലം അല്ലേ
ഉം ഉം അങ്ങനെ ശീലായതോണ്ട് പിന്നെ ഇവിടെ പിന്നെ വല്ലാതെ ഭക്ഷണം ഭക്ഷണം കഴിച്ചാ പോകാൻ കുറച്ച് കഴിചോള്ളു ഉം ഉം അപ്പൊ പിന്നെ രാത്രിക്കക്ക് എന്തേലും ഉണ്ടാക്കും ഉം അപ്പൊ ഞമ്മക്ക് വൈകും ന്ന് വൈകുന്നേരം ഒഴിവ് ഇല്ല
ആഹ
ഇനിയിപ്പോ മകളെ പഠിപ്പിച്ചാൻ കുത്തർക്കണം അപ്പൊ ഇനി ചെറുത് രണ്ടാം ക്ലാസ്സിലാണ് അപ്പൊ ഇനി കൊറേ വരക്കാണ്ട് എഴുതാണ്ട്
ആഹാ പഠിപ്പിച്ചൊക്കെ കൊടുക്കണം അല്ലെ പഠിക്കാൻ ഹെല്പ് ചെയ്യണം അല്ലേ ഇരുന്ന് പഠിച്ചോളോ തന്നെ ഇരുന്നു പഠിക്കുവോ ഒപ്പം ഇരിക്കണോ ഒപ്പം ഇരിക്കു കുറുമ്പൊക്കിണ്ടോ
ഏ ഒപ്പം ഇരുന്നാൽ മതി
ആ വാശി കുറുമ്പൊക്കെ ഉണ്ടോന്നു കുട്ടികൾക്ക്
ഒന്നും പറയാൻ പറ്റൂല പറഞ്ഞാ പിന്നെ അങ്ങട്ട് പോയി
ആഹ്‌. പിന്നെന്താ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്
ഉം അങ്ങനേ ആണ് കാര്യങ്ങള്
ആ അല്ലെങ്കിൽ നടക്കട്ടെ പിന്നെന്നുല്ല ഇങ്ങനെയൊക്കെ പോണു ഇന്ന് സൺ‌ഡേ ആയിട്ട് ഒരു എന്താ മടി പിടിച്ച ദിവസയിരുന്നു വലിയ പണിയൊന്നും ചെയ്തില്ല
അയി ശരി
ഉ ആ എന്നാ നടക്കട്ടെ
ഉ ആ ആ ആ എന്നാ ഒക്കെ എന്നാൽ
ശരി ബൈ ബൈ